ഹലോ
ആ പറ എന്തുവാ
ഇതിനാത്ത് സ്പീ ക്കറോണാക്കാൻ പറ്റത്തില്ലയോ?
പറ്റുവോന്നു നോക്കിക്കേ? ഇല്ല പറ്റത്തില്ലെടി ഒന്നും കട്ടാക്കുന്ന ഞാനിപ്പോ തൊടങ്ങിയിട്ട് പത്തുമിനിറ്റ് ക്വാളിറ്റി ടൈം ക്വാളിറ്റി ഷമുവേട്ടൻ വല്ലോം പറഞ്ഞൊ പിന്നെ?
ഇല്ലെടീ അന്നിങ്ങനെ മെസ്സേജി ട്ടതാണ് ഇല്ല പിന്നെ എടക്കൂടെ മെസ്സേജ് ഇടും കേ എടയ്ക്ക് മെസേജ് ചെയ്തിട്ടുണ്ടെങ്കി ഞാൻ ഇടയ്ക്കു മൈൻഡ് ചെയ്യത്തില്ല. അപ്പോഴേത്തേക് ആ കൊള്ളാം അങ്ങനെക്കെ പറഞ്ഞേ എല്ലാ ചോയ്ച്ചില്ലാര്ന്നു
അഞ്ജലി എട്ത്ത് ങ്ങനെ പർഞ്ഞെന്നു ഞാൻ വിളിച്ചാര്ന്ന് അഞ്ജലി ആ ത്രേഉള്ളു വിളിക്കാത്തെ അവരെക്കെ എപ്പഴും വിളിക്കുന്നൊക്കെ പറഞ്ഞു
ആ
ഞാ അഞ്ചലിയെ വിളിച്ചാര്ന്നു ഈ ടാസ്ക്കിന്റെ കാര്യത്തിന് എന്തുവാ വിളി പ്പൊ പറഞ്ഞ മതി നീ എന്ന് പറ
ചെയ്തെന്ന് പറഞ്ഞോ
അവള് അപ്പഴ് അവള് നേരത്തെങ്ങാണ്ട് ചെയ്തിട്ടുള്ളയാ
ആണോ ആ ഞാനും കണ്ട് ഇപ്പ എടുത്തപ്പോ ഇതിനാത്ത് കെടക്കുന്നത്
ടാസ്ക് വന്നോ
വന്ന് കെട ക്ക്ന്നത് ഞാനിപ്പ നീ പറഞപ്പോ എടുത്ത ആ അത് ഞാന് ആ ഞാൻ അന്ന് ചോദിച്ചച്ച് പിന്നെ കൊറെ നാട്ട അനക്ക് ഒന്നുംല്ല ഇല്ല ആപ്പിന്റെ ഒരു ഇതില്ല ഞാന ചിനിയ ഒന്നും കിട്ടത്തില്ല ഇടാർക്ക് അങ്ങനെഞാൻ ആപ്പ് കളഞ്ഞായിരുന്നു എ ഇപ്പൊ പി ഇല്ലടി ഞങ്ങളെ വിളിച്ചില്ല അത വെല്ലാം പറഞ്ഞോ ആ ഇല്ല ഞങ്ങളെ വിള ില്ല
അഞമ്മടെ ഒട്ടിപ്പുറത്ത ചേട്ടന്റെ വീട്
വിളിച്ച നിങ്ങളെ ആ ഇല്ലങ്ങ ആ കുഞ്ഞമേട അങ്ങെ വിളിച്ചേ കുഞ്ഞമേട വീണ്ട തൊട്ടപ്പുറത്താണല്ലോ
ഉ ഇരി അങ്ങനെ ഇ ഞാൻ എനിക്കിറങ്ങമായി പുപ്പറത്തെ വീട്ന്ന് യഥാർത്ഥത്തിന്ന ഉണ്ട് പക്ഷേ ഇവരുംെ പുറത്തോട്ട് പറഞ്ഞ
ആണോഹ ഇമ്മള് എല്ലാം പറഞ്ഞ അല്ലാതെ ഈ കല്യാണത്തിന്റെ കാര്രുല്ല അ എന്നെ വി ഇ കാര്യംമല്ലോ
ഇല്ലന്നും പറഞ്ഞോൊന്നുമില്ലല്ല നമ്മള രണ്ടുേരോവിടെ വിളിക്കുവന്ന് ഇങ്ങനെ ഒന്ന
ആഹ പറഞ്ഞു വിളിപ്പിക്ക എന്ന്തേലോ ട്ടെ അത്രേ ആഹ പിന്നെ നമ്മളയിട്ട് വറിയത് അന്ന് കല്യാണത്തിന് അവളെ വിളിക്കാതൊക്കെ പോവല്ലയോ
ഉം അതായിരിക്കും
തുാണ്
ആയിത്ത ഞൻന്റെറടുത്ത്റ ഹാര്രിയ കൊടുക്കും ന്നയി തണനക്ക ഉണ്ടോ ഞാനൊന്നും സ്റ്റോറി ഇട്ടില്ലായിരുന്നു എൻറെ നമ്മള് നമ്മുടെ എന്തുവാ എങ്ങനെ എല്ലാരും പുറത്തു ഒന്നും കാണി ഇത് കണ്ണുവെച്ച് അങ്ങ് പോകുമെന്ന് അങ്ങനെ ഇങ്ങനെ ഒരുമാതിരി ഇട്ടേക്കുന്ന കൂടെ നിൽക്കുന്നവരെ എന്റെ അടുത്ത് അഞ്ജലി ആദ്യം പറഞ്ഞ സൂപ്പർ ഇതാ കൂടെ നിൽക്കുന്നവര് കൊള്ളാമെന്നു പറഞ്ഞലും അവരും
ആ അവളാരിക്കും ചേച്ചി
അതാ ഞാൻ അന്നിട്ട് ഞാൻ പിന്നെ അനങ്ങിലാട്ടോ ന്ന്ട്ട് പറയാ ഞങ്ങള് നാളെ ഫോ അത് എടുക്കും കേട്ടോ എന്ന് ഇങ്ങനെ പറഞ്ഞു.
നാളെ എന്തുവാ കല്യാണത്തിന് ആഹ് കിച്ചാ എന്തുവാന്ന് വല്ലോം പറഞ്ഞോ.
ഇല്ല കിച്ചു മിനിഞ്ഞാന്ന് എങ്ങാണ്ട് ചെന്നെന്ന്, എന്തോ പൂവും കൊണ്ട് ചെന്നോ, അല്ല അഞ്ജലിയുടെ അനി അയ്യോ
ആഹ് പോകുന്നുണ്ടോ എന്തിന് ഓ കല്യാണത്തിനോ. ഇത് അറിയാവോ ഇതിന് അറിയാവോ.
എനിക്കൊന്ന് അറിഞ്ഞുകൂടാ.
ആങ്ങളോടുള്ളതറിഞ്ഞ്. ആഹ് അതായിരിക്കും.
ബാഗ് എന്തുവാ കാണിക്കുന്നേ.
എന്തേലും അവരെന്തേലും കാണിച്ച് അടിച്ചു പൊളിക്കട്ടെ. നമുക്കെന്താ ഞാൻ വിചാ ച്ചു നിങ്ങള് വിളിക്കുമെന്ന് വിചാരിച്ചു ശ്രീഹരിയുടെ അടുത്ത് ശ്രീഹരിയെ വിളി
ശ്രീഹരിയെ കാണാൻ പോയപ്പോ കാലിയ വെട്ടിയ അതുകൊണ്ട് പോയി.
ആഹ്
അതെന്താ കിച്ചു വിളിച്ചന്ന് ശ്രീഹരിയെ. ശ്രീഹരിയെ കൊണ്ട് ചെല്ലാനെ പറഞ്ഞോണ്ട് ഇരുന്നേ.
ജ്ജ് എന്നെ വിളിച്ചിട്ട് അന്ന് ഞാൻ പറഞ്ഞു നിന്നെ ഒന്ന് വിളി ച്ചെന്ന് പറഞ്ഞില്ലേ അന്ന് രാത്രി എന്നെ വിളിച്ചിട്ട് പറ് കല്യാണത്തിന് ഞാ പറഞ്ഞ് അവര് വിളിച്ചില്ല എന്നിട്ടേ- ഇ ഇയാള് വിളിച്ചിട്ടേ ഞ വര കല്യാണ വീട്ടുകാര് വിളിച് ചില്ലന്ന്-
നീ ആണോ ഇല്ല-
അയ്യ അതാ കിച്ചു പോവായിരിക്കും കല്യാണത്തിങ്-
ഉ ഇന്ന് പോവായിരിക്കും -
ആഹ ഇന്നെല്ലെ എനിക്ക് ഞാനല്ല- ഇൻസ്റ്റ കളഞ്ഞായിരരുന്നോടി നീ-
ആഹ് എന്നയ്യൊ അഞ്ജലി എന്റെ അടുത്ത് പറഞ്ഞ്ന്ന്- ഇന്നലാണ വിളിച്ച ഇന്ന് രാവിലെ വിളിച്ചപ്പോ ഞൻ ഇതിന്റെ നീ- ള ഞാൻ പറഞ്ഞ എന്താ പറ്റി ഞാൻ ഒന്നും പറഞ്ഞില്ലന്ന് ഇങ്ങനെ പറഞ്ഞഞ് അപ്പൊ ഇ- പറഞ്ഞന്നേയുള്ളു വേറെ ഒന്നും പറഞ്ഞില്ല അവക്കെന്തോ ഡിപ്രഷനാണെന്ന് പറഞ്ഞു
ആ് ഞാൻ കുറച്ച ദിവസമായിട്ട് ഇൻസ്റ്റഗ്ര ഒ ആ് അത്ര കുറച്ച ആളായി കുറച്ചു ദിവസയി നാളൊന്നും ആയില്ല കുറച്ച് ദിവസ അങ്ങനെ ഇന്നലെ അവൾ വിസ ഇന്നലെ ആ ഇന്നലെ എടി എവിടാ ഞാൻ പറഞ്ഞു ഇവിടെ വീട്ടിലുണ്ട് നിന്റെ അനുക്കവം ഒന്നും ഇില്ല ഞാൻ ഇൻസ്റ്റക്കകത്ത് ഒരു റീൽ ഇട്ടിന്ന് ഞാൻ പറഞ്ഞു, കളഞ്ഞായിരുന്നു കുറച്ചൊടി ദിവസമായി അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് പിന്നെ ഇങ്ങനെ ഓരോന്ന് ഒക്കെ റീൽ ഒക്കെ കണ്ടോ അങ്ങനെ അൺഇൻസ്റ്റാൾ ചെയ്തതേ ഉള്ള എല്ലാ പ്രാവശ്യം ഡി ആക്ടിേ ഡി ആക്ടിവിറ്റ ചെയ്ത് കിഞ്ഞൽ ആയിട്ട് എല്ലാരും എത്ര പേര് ചോദിക്കും എന്ന് - പിന്നെല്ലാതെ ഞാൻ കളയുമ്പോ ഒക്കെ ഇറങ്ങ ചോദിക്കണ്ട് പിന്നെ ധന്യായിനിക്ക് രണ്ടൂന്ന്- രണ്ടു ദിവസം മുന്നേ ഒരു റീൽ ഇട്ട് അല്ലാ മെസ്സേജ് അയപ്പ് ഒന്നും ഇല്ല
ആ കഞ്ഞി ഒന്നും ആയില്ല ഈയിടക്കെ കണ്ടരു ചോറ് ഇടുന്നുണ്ട് ഭയങ്കര ആ വണ്ണം വച്ച്
റീൽസ് ഞാൻ കണ്ടില്ല ഇനസ്റ്റ് - സ്ിൽഡൻ ആഹ അങ്ങനെ ശ്രീഹരി ഡിപി ഇട്ടിട്ടുണ്ടോ ടി
ശ്രീഹരിയോ ഇല്ല ഇട്ടിട്ടില്ല
ആഹ് ഞാൻ അല്ല ഇപ്പം ഞാനിരന്ന് വാട്സ്ആപ്പ് നോക്കിയതാ ഞാൻ വിച്ച് എന്നെ ബ്ലോക്ക് ആക്കിന്ന്
ഇട്ടിട്ടില്ല ഞാൻ നോക്കുമ്പോ ആ എന്നെ ടാഗ് ചെയ്തെക്കോ ഒര് പോസ്റ്റ് അത് നോക്കുമ്പോ ആ പോസ്റ്റ്ക്കേ അങ്ങ് ഡിലി ചെയ്ത് കളെഞ്ഞേ പിന്നെ വഴക്ക് പറയ് ഇപ്പം എട്ത്തിട്ടേണ്ട് അഹങ്കാരം അല്ലോ എന്തുവാ
ഞാന് ഇനി കൊറച്ച് ദിവസം കഴീഞ്ഞ് എട്ക്കാന്ന് വി ഇന്ന് നോക്കിയപ്പോ ജിഷ്ണു നീയോന്നും പറഞ്ഞോംജിഷ്ൻ്റെയെടത്ത് ഇല്ലാലോ
ഇല്ലാ എന്താ മെസ്സേജ് ആയച്ചോ
എന്നേ വിളിച്ചോക്ക്ന്ന് ഞാൻ അന്നാരം ഭയങ്കര ഒറക്കാര്ന്ന് ഞാൻ പിന്നെ എണി റ്റ് കഴിഞ്ഞാപ്പാഴ കണ്ടേ- നോക്കിപ്പം ഏഴ് ഏഴ് രാവിലെ ഏഴെകാലിന് ശംബു അണ്ണാൻ വിളിച്ചോക്കന്ന് ഒൻപത് മണിക്ക് വിഷ്ണു വിളിച്ചെ ശംബു അണ്ണാൻ പിന്നെ ചുമ്മാ അതാ ഇങ്ങ് രാവിലെ വിളിക്കാ അയാള് രാവിലെ എണിറ്റ് ഇവടെ ഇരിക്കുവല്ല്യാ നമ്മളയെക്കേ ഞാനോ ഇവടെ പത്ത് മണിക്കാ എണിക്ക്ന്നേ മിക്കപ്പഴം അങ്ങ
എനിക്ക് പിരിയ്‌ഡ്‌ ആ അതേണ്ട് ഞാൻ തുണിയെല്ലാം കഴി മഴയാണേ പെയ്ന്നുല്ലാ ഞാൻ മഴ പെയ്ന്നും പറഞ്ഞേണ്ടി കറ വെളളത്തി മുങ്ങു
ആഹ് ആഹ് ഞാൻ അല്ലാതെ തന്നെ ഇവടെ ഞാൻ അമ്മടെത്ത് പറഞ്ഞി അയ്യോ മഴ പെയ്ന്നില്ലാലോ എനിക്ക് മഴ കാണണം എന്ന് പറഞ്ഞ്
അതാ ഇന്ന് മഴ പെയ്യതില്ലാ ഇന്ന് പശെ നല്ല് വെട്ടോക്കെ
ഉം എന്താ പറാ ക്ലാസ് രണ്ട് മാസം കഴിയും അന്ന് അതങ്ങനെ നീണ്ട് നീണ്ട് പോവ, അല്ല് ഇവടെ വീട്ടിലാ ആരോട്? പോടിയെന്ന് എറങ്ങി യാടെ വെറേ വല്ലോരും യ്യോ
അല്ലെ ഞാൻ വിചാരിച്ചില്ലാ പട്ടിടെത്താങ്ങ
ഇല്ലില്ലാ വൈകിട്ട് ഞാൻ പോയര്ന്ന് വൈകിട്ട് റൈ ചെങ്ങടെന്നും പോയന്ന്ട്ട് അത് വഴി അങ്ങോട്ടും പോയി. ലിയോടെട്ത്ത് കൊർജെരെര്ക്കും വന്ന് ആ ഇല്ലാ ഇവടെ പണ്ട് ലിയോ ഇവടായ് പിന്നെ ഈ അമ്മയ്ക്ക് കൂടെക്കെ പിന്നെ അയ്‌നെ വളർത്താനും ആളില്ല വളർത്താനും അയിന്റെ കൂടെ കൊറേ നടക്കണം ഇവടാർക്കും വയ്യ അങ്ങനെ അയ്നങ്ങ് അവടെ അവടെ അവര് രണ്ടുപേരും നോക്കിക്കോളും ഉം ആ ഉള്ള രണ്ട് പ ട്ടിയുണ്ട് വേറെ പൊർത്ത് നിന്നൊരു പട്ടി ണ്ടാകത്ത്തുണ്ട്
ല്യോ ഇതിനെ അകത്താണോ ഇട്ന്നേ?
ആ ഇതിനി അകത്തായിട്ന്നെ കൂടെക്കെ കേറി കടന്നു ഇല്ലല്ല ഇനി ചെിലപ്പോ ഉടനെ വൈ ഒരു കാരണം കോഴ്സൊക്കെ കഴിഞ്ഞിന് എവിടാന്ന് വെച്ചാ പറയുന്നിട്ട് അവിടെ പോണം അല്ല അതാരണ്ണം പറയ നോ അവിടെവിടെ തിരെട്ട എന്നിട്ട് എവിടൊണന്ന് വെച്ചാൽ പോകയന്ന് പറഞ്ഞു
ഉം
അല്ലെങ്കിൽ ഇവിടെ എന്തുവാണ്
നിന്റെ ക്ലാസിന്റെ ഒന്നും ആയില്ലേ
എന്തവാടി
എന്തുവാ
ഇല്ല അതിന്റെ ഒന്നും വന്നില്ല മെയിലൊക്കെ വന്നായിരുന്നു അന്ന് ഇങ്ങനെ പിന്നെ വാട്സ്ആ് ഗ്രൂപ്പിന്റെ മെൽെ ക്കെ വന്നായിരുന്നു ഇനി ക്ലാസ്ന്ന് ജൂലൈ ആവുമായിരിക്കും അടുത്ത മാസം തുടങ്ങും ത്തില്ല ജൂലൈ ആവും
നിങ്ങള അടുത്തല്ലേ
ആ ഇവിടെ അമർത ആ അമൃതപൂരി പോരെ പോവണ്ട അതിനി പിറക അറിയത്തില്ല അതിന് യൂണിഫോം ഇല്ലെന്നാാണ് തോന്നുന്നത് കാരണം അല്ല കളർ ഇട്ടൊണ്ട പിന്നെ ഇടയ്ക്ക് എന്തിനേലും ഒക്കെ ഇങ്ങനെ യൂണിഫോം ഇടേണ്ടി വരിക അല്ലാും ഡെയിലി കളർങ്ങേണ്ട
പള ഉ ഉ
ല്ല അല്ലാത്ത അമൃതയ തന്നെ വേറെ എഞ്ചിനീയറിംഗ ഒക്കെ ഉണ്ടല്ലോ അവിടെ മറ്റേ നമ്മളൊ ഒരു യൂണിഫോം കാണത്തില്ലേ അതുൊണ്ട് പക്ഷെ ഇത് നിന്നെ യൂണിഫോം ഇല്ലെന്ന തോന്നുന്നു എന്റെറെ ഒരു ഫ്രണ്ട് ഒക്കെ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു
ആണോ ആണോക്കെ
ആ
പിന്നെന്തുവാ മഞ്ഞയൊക്കെ വിളിക്കുവോ കണ്ണനോ
മഞ്ഞ വാട്സ്ആപ്പ് കുറയ കേട്ടോ അവള് പിന്നെ ഇടയ്ക്ക് വാട്സആപ്പ് ഇടയ്ക്ക് ഇൻസ്റ്റ ഒക്കെ കളയും വാട്സപ്പ ഇല്ല അവക്ക് കണ്ണ ഒരുപസം മെസജ് ഇട്ട ഞാൻ നോക്കിയില്ല ഓ ഞാൻ ഇടയ്ക്ക്
ഞാൻ എന്ത് വിഷാണം വന്നായിരുന്നുന ഓഫീസ്്
എന്തിന്
മഴയപ്പോകേറിന്ന ആ ആ ചേച്ചിയുടെ വലിയ എന്റ വടപ്പറത്തങ്ങ ഉണ്ടായി ഞ ഓഫീസിന്റെ ഇപുറത്ത് ആ രണ്ടു
ആ അത് ആ ഇച്ചിരിയേ ഉള്ളു
ന്നിട്ട് വന്ന് കാര്യൊക്കെ പറഞ്ഞിട്ട് വൺ മഴയൊക്കൊ ത്തിരി തോർന്നപ്പോ കേറി എന്നിട്ട് നിങ്ങളൊക്കെ ധരിക്ക്ണ നമ്മളെയൊക്ക വിളിക്കാന്ന് ഒരോസം നമ്മളെ എല്ലാരൂടെ വിളിക്കാ ന്നൊക്കെങ്ങനെ ഓറ്ത്ത്
വേറെ വീട്ടിലോട്ടൊ അഞ്ജലി പിന്നെന്തോ പോയോ ഇല്ലയോ
അഞ്ജലി പോയില്ല അഞ്ജലി ഞ ഞാൻ പറഞ്ഞ് ചേട്ടനെ കണ്ടായിരുന്നു നിന്റെ കാര്യം ചോ ചെന്നു ഇപ്പൊ പറഞ്ഞ് പോണോന്ന് പറഞ്ഞു ഒരൊ ഞാൻ പറഞ്ഞു പോ പോയില്ലെങ്കിൽ മോ
ഉം ആ അന്നിങ്ങെ എടുത്ത് ചോയിച്ചിനോ പേടിച്ചും പോയി എന്തോ അതാ അന്നവിടെ ചോയിച്ചേ ഞാനറിഞ്ഞോ നിങ്ങളും പോയത് അങ്ങനെ ഞാനന്ന് മോഹിച്ചിട്ട് ആടാ അതാണ് ആ എന്താ പിന്നെ
ഞാൻ പിന്നെ അതിനെപ്പറ്റി അങ്ങോട്ടി എല്ലാം പറയാം
ആ
എന്തായാലും യും
അല്ല ആഹ് എന്താ ഒരു കാര്യംവാണം മണിക്കുട്ടീടെ അമ്മ കല്യാണം വിളിച്ചില്ലന്നുള്ളത് കാരണം അവര് എനിക്കതൊന്നല്ല കുഞ്ഞുമ്മന്ന് അറിഞ്ഞില്ല ഇപ്രാവശ്യം അവര് മൺകുട്ടിയുടെ പാറുക്കേടെ എല്ലാരെയും വിളിച്ചായിരുന്നു പോയതാ പക്ഷേ ഈ മണിക്കുട്ടീടെ എല്ലാ അതെ ഇതിനൂടെ എല്ലാരേം വിളികണ്ടാന്ന് വിചാരിച്ച് കാണും രാജധാനിയിൽ വച്ചാണ് ക കുഞ്ഞമ്മ പറയുന്ന കേട്ട്
ആ രാജധാനിയില് വല്ല്യമ്മയും അഞ്ജലിയും പറയുന്ന കേട്ട് രാജധാനിയില് വെച്ചാ
എന്നിട്ട് കല്യാണത്തിൻ്റെര്
കല്യാണത്തിന് സാരിയാ ഉടുകുന്നേ തേങ്ങയാന്നൊ ക്കെ പറയുന്ന കേട്ടു അഞ്ജലിക്കാക്കെ ഭയങ്കരായിട്ട് വണ്ണം വച്ചല്ലൊ
ആ ഇണ്ടല്ലാ
സ്റ്റോറിയിണ്ടായ്‌ര്ന്ന്
ആ ഞാന് ഞാ ഇൻസ്റ്റ കളഞ്ഞായിര്ന്നെല്ലാ ഞാൻ പിന്നെ വാട്സപ്പിൽ അവർടെ അമ്മ എന്തോര് സ്റ്റാറ്റസ് ഇട്ടേകുന്ന കണ്ട് ഇവൾ ഇങ്ങനെ അവിടെ ഇരിക്കുന്ന് ഒരു വെള്ള ചുരിദാർ ഇട്ടേകുന്ന് അതാണോ ആ വാട് ട്സപ്പിൽ കണ്ട് ഇൻസ്റ്റ ഞാൻ കളഞ്ഞോണ്ട് ഞാൻ കണ്ടില്ലാര്ന്ന്
ഞാൻ ഇപ്പൊ ഇങ്ങനെ പറയേം ചെയ്ത് വണ്ണം ഒക്കെ വെ
എന്തോ പറഞ്ഞ്
ഞാൻ ഒന്നും പറഞ്ഞോന്നുമില്ല ഇഷ്ടപ്പെട്ട് കാണത്തില്ല വണ്ണം വെച്ചു
ഹോഅതാണ് പ്രാവും ഓൾ നിർത്തിത് എനിക് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ മെസ്സേജ് ഇട്ട് എനിക് എന്ന്ട്ട് പറയുവാ ഓ ഞാൻ നിർത്തിയടി വീട്ടിൽ ചെലപ്പൊ എറണാകുളത്ത് പോവനാരിക്കും
ആഹ് ഇങ്ങനെ പറഞ്ഞ് എറണാകുളത് പോന്നന്ന് എനിക്ക് ആണങ്കിലെ ഇവിടിങ്ങനെ ഒരു എന്തുവാ കയറിൻ്റെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റ ഇങ്ങനെ വിളി ഇത് അവരെ ഇൻ്റർവൃൂന്
അതെങ്ങനെ കിട്ടി മറ്റെ എംബ്ലോയിമെൻ്റിൻ്റെയോ
ആ എംബ്ലോയ്മെൻ്റ്
ആഹ്
ഞാൻ ഇങ്ങനെ പോവാന്നും പറഞ്ഞി അവരെല്ലാരും പറയുന്നത് കിട്ടുവായിരിക്കും. സാലറി ഒന്നും പറഞ്ഞോന്നുവില്ലന്ന് ചെയ്യാൻ പറഞ്ഞ് ആ ഒര് സെ ക്രട്ടറിയായിട്ട.
ആ എന്തായാലും കിട്ടട്ടെ കോപ്പറേറ്റിവാകുമ്പ ഇതി തിലും നല്ലെ ആന്നല്ലോ.
ഞാനും വിചാരിച്ചു അവര് പറഞ്ഞ് എന്തുവാ അമ്പത്തെട്ട് വയസ്സ് വരെ ജോലിയുണ്ട് പിന്നെ പെൻഷനും. അതിനെന്തുവാ ഒത്തിരി പേരുണ്ട് എ ല്ലാരൂടെ ചേർന്ന് ഇന്റർവ്യൂവിന് ചെല്ലാൻ
കിട്ടട്ടെ നിനക്ക് കിട്ടും ഞാൻ പ്രാർത്ഥിക്കാം. നീ രക്ഷപെടണമെന്ന് എനിക്ക് നല്ല ആഗ്രഹവൊണ്ട് എന്നിട്ട് വേണം
കല്യാണം ആയിരുന്നെങ്കിൽ
പറഞ്ഞോ പൊന്നൂന്റടുത്ത്
എന്ത്‌? കാര്യോ ഇല്ല അതിന്റടുത്തക്ക പറയാൻ പറ്റോ
അല്ല അവൾ ഇന്നാള് വിശാലിന്റെയടുത്ത് ഇങ്ങനെ പറഞ്ഞന്നൊക്കെ അല്ലെ എർണാളത്ത് പോകുന്ന്
എർണാകുളത്ത് പോകുന്ന കാര്യം അതിങ്ങനെ അത് പറഞ്ഞ് ഞാൻ ഈ കാര്യൊന്നും പറ
ആ അതല്ല അവള് അവള് എന്ത്വവാന്നോ പോട്ടെ എന്നിട്ട് എന്തുവാ അവന്തികയ് ക്ക് പതിനായിരം രൂപയെന്നൊക്കെ പറയുന്ന കേ
പതിനായിരം രൂപയ്ക്ക് അത് അവടെ ഇത് പോവത്തില്ലിയോ അയ്യായി അയ്യായിരം രൂപയ്ക്കൊക്കെ ഉള്ളൂ.
ആഹ്
അപ്പോ പിന്നെ ഇവിടെങ്ങാനം നിന്നാ പോരെ?
ആ ചിലപ്പം അവൾക്ക് ഇപ്പോ എക്സ്പീരിയൻസ് ഉള്ളോണ്ട് കൊടുക്കുവായിരിക്കും അവന്തികയൊക്കെ ഫ്രഷ് ഹെൽപ്റായിട്ട് പോയതല്ലിയോ